ആഹ് ആഹ് ഇപ്പൊ കേൾക്കാ കേൾക്കാം കേൾക്കാം കേൾക്കാം
ആഞ്ഞ പറഞ്ഞോ
ആഹ് ആഹ് ആഹ് ശ്യോ ആഹ് ഇപ്പോപറയും ഇപ്പോപറയും ആഹ് ഇവ്ടായി ഹലോ
ആഹ് പറഞ്ഞോ കേൾക്കാം
ആഹ് പിന്നെ നനക്കില്ലേ ആ നമ്മുക് ഈ ഈ ഇടക്ക് എനിക്കിവിടെ കാര്യം സംഭവിച്ചായിരുന്നു ഏട്ടോ സംഭവമാന്നങ്കില് നമ്മളീ വണ്ടിയാ നിക്കലേ ഇങ്ങനെ അനുഭവം പറ്റിട്ടുണ്ട് അപ്പൊ വണ്ടി കൊണ്ടു പോകുന്ന സമയത്ത് നമ്മള് ഒർ ക്ക പുറത്ത് അത്യാവശ്യം ആയിട്ട് പോവായിരിക്കും അപ്പൊ വണ്ടിന്റെ പെട്രോള് തീ ന്ന് പോയിട്ട് നമ്മളിങ്ങനെ വഴിയിൽ പെട്ടു പോയി ആഹ് നമ്മള് പിന്നെ അതിനായിട്ട് ഓടി നടക്കുന്ന ഇതു പോലെ കുറെ കാര്യങ്ങളൊക്കെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ
പാ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് വലിയ കാര്യത്തെ എവിടെങ്കിലും അമ്പലത്തിലോ വല്ലോ പോവാൻ ഇറങ്ങിപ്പോ പ്പം
ഉം
ന്റെ കൂടെ പോയി വണ്ടിക്കകത്ത് എണ്ണയില്ല എന്നെ എവിടെ എന്നാ പോസ്റ്റാക്കി നിർത്തിട്ട് എവിടെങ്കിലും പോയി പമ്പിൽ പോയി എണ്ണ അടിക്കും വരുന്നിടം വരെ
ആഹ് ആഹ് ആഹ് ഹാ അയ്യോ
പറത്തല്ലേ പമ്പിലോട്ട്
ഏഹ് ആഹ് എനിക്കൊരു കൊറേ അനുഭവം പറ്റിട്ടുണ്ട് അയ്യോ
ആഹ്
ക്ഷെ അതൊക്കെ അത് പറഞ്ഞ ഇനീയും കോമഡി അതൊക്കെ
ആഹ് പറഞ്ഞോ
ഓരോട്ടം ഞാൻ ഇങ്ങനെ ജോലി സ്ഥലത്ത് പോയപ്പോഴാ ആണ് എങ്കിലേ ആഹ് ഞാനിങ്ങനെ ജോലി ജോലി സ്ഥലത്തേക്ക് പോയിരുന്നുട്ടോ
ആഹ്
തെ വണ്ടി എന്റെ കൂട്ടുക്കാരൻ വണ്ടി ഓടിച്ചിട്ട് വീട്ടു കൊണ്ട് വെച്ചത്
ആഹ്
ഞാൻ കരുതി പിറ്റേ ദിവസം ആവുമ്പോൾ എണ്ണ അടി ചാണ് അത് കഴിഞ്ഞിട്ട് ഞാൻ വണ്ടി ആയിട്ടു കയറി വണ്ടിയത് ങ്ങനെ പോയപ്പോ പോം എണ്ണയില്ലായിരുന്നു അങ്ങനെ ഞാൻ അതുവരെ പോയിട്ട് ഈ ബെസ്റ്റ് കറക്ട് ഈ ബസ്റ്റ് ആ ബസ്റ്റോപ്പ് കഴിഞ് കുറച്ച് മേലോട്ട് പോയി എന്നിട്ട് വ ണ്ടി ങ്ങെ പമ്മി പമ്മി നിന്ന് റോല് സ്പീഡ് പോകും പിന്നേവണ്ടി ഓഫ് ന്നി നിക്കു പിന്നെ വണ്ടി ഓഫ് നിക്കും പിന്നെ സ്പീഡ് പോവാ നിക്കും ഇങ്ങനെ ഇപ്പോ എന്തോ പന്തികേട് വണ്ടി ഓഫാക്കിട്ട് പെട്രോള് നോക്കിയപ്പോ പെട്രോൾ ഇല്ല
ആഹ്
അപ്പഴത്തേക്കും ഞാൻ വണ്ടി നിർത്തിയിട്ടു എന്ത്യ്യും ഇനി തിരിച്ച് കമ്പനി പോവേം വേണം ഞാൻ അപ്പഴത്തേക്കും അവിടുത്തെ ഓപ്പറേഷൻ വാർഡിൽ വിളിച്ചു ഞാൻ പറഞ്ഞ് ഞാൻ ഇപ്പോ വരത്തെ ഉള്ളൂ കൂട്ടുക്കാരൻ വണ്ടി എടുത്തുണ്ട് പോയി പെട്രോൾ ഇല്ല ഇനി ഇപ്പൊ പെട്രോൾ മേടിച്ച് വരമ്പോഴത്തേ താമസി ങ്കി ഞാൻ ബസ്സ് കയറി വരുന്നെന്നു പറഞ്ഞ
ആഹ് ആഹ്
എന്നട്ട് താമസിച്ച് തന്നെ ഞൻ കമ്പനി കയറിയത് അയ്യോ അങ്ങനെ കുർ ച്ചനുഭവം ക്ഷേ ഉണ്ടായിരുന്നു തിരി പെട്രോൾ വേടിച്ച് കുപ്പി കുപ്പിയിലാക്കിയിട്ട് അതും റോഡിൽ കിടന്ന കിപ്പിയിൽ ആക്കിയിട്ട് നേരെ ബാഗ് എടുത്ത് വെച്ചിട്ട് തിരിനടന്നു പോയ സന്ദർഭം വരെ ഉണ്ട് ബസ്സ് കയറി ഇറങ്ങി വണ്ടി ഒഴിച്ച് എന്നിട്ട് തിരിച്ച് വണ്ടിഓടിക്കുമ്പോ രണ്ടു ഉരുട്ട് ഉരുട്ടി തിരിച്ച് വ വരുന്നുണ്ട് സന്ദർഭം വരെ
അതെ
പിന്നെ പിന്നെ കൊറേ ഒഴിത് പറ്റിട്ടുണ്ട്. പെട്രോളോ കൊണ്ട് നടന്ന് ഓടിയാലും ചെലപ്പം കൊറെ ദൂരം അങ്ങോട്ടും ഇങ്ങോട്ട് ഓടിയിട്ടേ
ആഹ്
ചിലപ്പോ ഇതിങ്ങനെ ഒരു വഴി പെട്ടുപോയി ഇത് വരെ ഉണ്ടായിട്ടുണ്ട്. ഈ എൽമെറ്റ് ഇവടെ ഒണ്ടല്ലോ? നമ്മടെ ആഹ് വടെ മറ്റേ ആഹ് മറ്റേ ഫയർ ഫോഴ്സ് മറ്റേ ആ കേറ്റൊ അറിയാമോ?
ആഹ്
ആഹ് ആ കയ കേറ്റത്തെ ഫയർ ഫോഴ്സിന്റെ അവടെ വെച്ച് തന്നെ എന്റെ വണ്ടി ഒന്ന് ഓഫായി പോയിട്ടുണ്ടായിരുന്നു.
ആഹ് നിന്ന് പോയോ? ആഹ് ആഹ് ആഹ്
ആഹ് നിന്ന് പോയിട്ട് ഞാൻ പിന്നെ നടന്ന്. നടന്ന് അങ് ആ മ്മടെ ആ കൊല്ലത്ത് ആ ഇ തുണ്ടല്ലോ മറ്റേ? കൊല്ലല്ലകൂടെ കുണ്ട്ര ആശ്ത്രി മുക്ക് അന്റെ മ റ്റേ ട്രെബിറ്റേഷന്റെ ആ ട്രെയിം പാലത്തിന്റെ ആ മെയിൻ റോഡി എറങ്ങിട്ട് തിരിച്ച് പെട്രോൾ പമ്പി വന്നിട്ട് ആ ആശുത്രിമുക്ക് അകത്തോട്ടു പോവാന്നെ ആ വഴിടെ അവടെ എത്തിട്ടാകും ആ പെട്രോൾ പമ്പ് വരെ വീശി നടന്ന് ആഹ് ഫയെ ആഹ് ഫയർ ഫോഴ്സ് സ്റ്റേഷൻ വരെ നടന്ന് അവടെ പണ്ടണ്ട് പെട്രോണ്ട് ഒഴിച്ച ഒരു സന്ദർഭം ഒണ്ടായിട്ടുണ്ട്.
അതെ പെട്രോള് മുഖേന മനുഷ്യന് എന്തെല്ലാം ഉണ്ട്. ഇല്ല്യ വണ്ടി
തന്നെ
മിക്കവാറും ഒള്ളവര് മിക്കവാറും ഒള്ളവരുടെ ബൈക്കും സ്കൂട്ടി ഇതൊക്കെ ഇങ്ങനെ ഉരുട്ടിക്കൊണ്ട് പോകുന്നത് കാണാ ന്താച്ചൊക്യാ എന്താ കാരണം വണ്ടി ണ്ടീലെണ്ണയില്ല. വണ്ടീലെണ്ണയില്ല. ഇവിടെ ഹസ്ബന്ഡ് വണ്ടി എടുക്കാതരെ ഇട്ട്
ആഹ് ആഹ് തന്നെ ആഹ് പിന്നെ ആ സമയത്ത് ഇത് മാത്രമേ ഒള്ളൂ അത് കഴിഞ്ഞ പിന്നെ അയ്യോ അപ്പൊ വണ്ടി എടുത്ത് എറിഞ് എറിഞ്ഞു തോന്നും സത്യം പറഞ്ഞ ആഹ് അയ്യോ നമുക്ക് വെള്ള കാലിപ്പല്ലാം തീർത്തിട്ടായിരിക്കും നടന്നു പോകുന്നത് വണ്ടി ഉം എല്ലും നോക്കിട്ടെപ്പം തിരിച്ചു നമുക്ക് നേരെ പെട്രോൾ പമ്പ് എവിടെ അന്വേഷിക്കണം തിരിച്ച് വണ്ടി ഉരുട്ടാൻ പറ്റോ? ഉരുട്ടി കഴിഞ്ഞാല് ഊപ്പാടെളകിയിട്ട് എന്താ വണ്ടി വും അയ്യോ അങ്ങനെ കൊറെ കാര്യങ്ങളുണ്ട്. ഒരു വട്ടം ഞാൻ ഇതോണ്ട് അഡ്വാൻസ് വേടിച്ചില്ല. വണ്ടി എടുത്തോണ്ട് ഇങ്ങനെ പോയ സമയത്ത് ആരെങ്കിലും ഓഫ് ആയിരുന്നോ? പക്ഷെ അഡ്വാൻസ് ചോയ്ച്ചില്ലെങ്കിൽ പൈസയും ഇല്ല എന്തോ ഭാഗ്യത്തില് ഒരു എറക്ക എത്തിയപ്പൊ പിന്നെ മനസ്സ് തോന്നി വണ്ടി പമ്മി മ്മി പോകുന്ന കണ്ടപ്പൊ മനസ്സിലായി എണ്ണിയില്ലെന്ന് ഞാൻ ഇപ്പ ഇറക്കത്തിയപ്പൊ വണ്ടി നൈസിന് ഞാൻ ചാവി ഓഫാക്കി എന്നിട്ട് വണ്ടി ഉരു ട്ടി എറക്കി എന്നിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് വണ്ടി പിന്നെ എന്തായാലും പകുതിവരെ ഓട ഒള്ളൊരു ഇത് കാണിക്കുന്നുണ്ട് ഞാൻ പടച്ച ഇത്രൊ ഒള്ളൂ അപ്പ ഓടി ഓടി ഓടി ഓടി ഒരു ബിവറേജ് ഒക്കെ ഉണ്ട് അത് കഴിഞ്ഞ് കൊറച്ച് ഫ്രൺലോട്ട് ആ മുന്നിലോട്ട് പോയിട്ട് വണ്ടി വെച്ച് എന്നിട്ട് എന്തോ ഫാഗത്തിനു വീണ് കൊറേ കൊറച്ച് നടക്കൊണ്ട് ന്നാലും അവടെ ഒരു കമ്പനി വരെ നടന്ന് അത് കഴിഞ്ഞ് ആഹ് ആ അവ അവിടെ പോയിട്ട് രാത്രി അല്ല വൈന്നേരം അഡ്വാൻസും മേടിച്ചിട്ട് തിരിച്ച് രാത്രി ഉഫ് അവടെ തിരിച്ച് നാട്ടന്ന് നേരെ പെട്രോൾ വേടിച്ച് തിരിച്ച് നടന്ന് വണ്ടി അടുത്ത പെട്രോളടിച്ച അങ്ങനെ അനുഭവണ്ടയ്യോ ആ ഞാൻ അപ്പൊ ആലോചിച്ച് ഞാൻ എന്റെ വീടിന്റെ അടുത്തന്നെ വെചീരുന്നു പോ ഓഫായെങ്കി എന്തു ആയാനേന്ന് അയ്യോ അവന് പക്കായതക്ക ഒണ്ടായിരുന്ന്‌ ഞാന് അയ്യോ വിളിക്കാൻ പറ്റുവോ അപ്പൊ ആകെ ടെൻഷൻ ആകുന്നോണ്ടെ അവ കമ്പനിക്കാര് വിചാരിക്കും നമ്മള് ഉടായിപ്പ് കാണിക്കുവാന്ന് ഒറ്റ പെട്രോൾ ഒഴിച്ചിട്ടെ ഈ ഇടക്ക് മറ്റില്ല അമേരിക്കയോ അല്ലെ മറ്റേ ഇറാനായിട്ട് യുദ്ധണ്ടല്ലൊ ആഹ് യുദ്ധം ഉണ്ടായിട്ട് സമയം തന്നെ ഇവിടൊക്ക പെട്രോൾ പമ്പ് എല്ലാം അടച്ചായിരുന്ന്‌ ആഹ് പെട്രോ ആഹ് പെട്രോപമ്പെല്ലാം അടച്ച് അങ്ങനൊരു വിഷയംണ്ടായിരുന്നു അയ്യോ അന്നായിരുന്നു ആഹ് അപ്പൊ കമ്പനിയൊക്കെ പറഞ്ഞായിരുന്നു ഇതുപോലെ കുപ്പിയിലാണെങ്കി നിങ്ങളുടെ കുപ്പിയിലും മറ്റേ ആഹ്